ഹലോ
ഹലോ
ആ കേക്കുന്നോ
ആ കേക്കുന്ന്ണ്ട്
ആഹഎന്തൊക്കെ വിശേഷങ്ങള്
എന്ത് നല്ല വിശേഷ
പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ എന്തായി. ചായ ഞാൻ ചായ വെച്ചോണ്ടിരിക്കുന്നു
ആഹ് ഏ പെരുന്നാളോ പെരുന്നാള് ങ്ങനെ വെര്ന്ണ്ട് ഡ്രസ്സൊന്നുട്ത്തിട്ടില്ലാ ഇങ്ങളൊക്കെ എടുത്തോ
നെറ്റില്ലല്ലോ ആ ഞങ്ങള് ഡ്രസ്സ് എടുത്തു ഉമ്മാക്ക് ചെറുതായിട്ട് തുണിക്കച്ചോടം ഉണ്ടായിരുന്നെ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഒള്ളൂ
ആഹ് അപ്പ അവിടുന്ന് എടുത്തിട്ട് ഉണ്ടാവൂല്ലേ
ഉമ്മ സ്റ്റാർട്ട് ചെയ്തപ്പഴത്തേക്ക്‌ അതീന്ന് അങ്ങെടുത്തു
ആഹ് എന്താ എടുത്തേ ചുരിദാറോ
ഈ പ്രാവശ്യം എല്ലാർക്കും ഉമ്മ അങ്ങ് കൊടുത്തു ഞാനൊരു ഓ മറ്റേ നമ്മടെ ഇപ്പഴത്തെ ട്രൻഡ് ഉണ്ടല്ലോ ഒരു പാന്റ് എന്തുവാ അതിന്റെ പേര് ബാഗി പാന്റ്
ആഹ് ആഹ് ആഹ്
ബാഗീ പാന്റും ഒരു ശ് ടോപും എടുത്ത്
ഏഹ് അത് ശരി
ഉം പിന്നെ ഡ്രസ്സൊക്കെ എടുക്കുന്നില്ലേ
ആഹ് എടുക്കണം ഞങ്ങള് എന്നും ഒടുക്കം വച്ചിട്ടാ എടുക്കല് പെരുന്നാളിന്റെ തലേ ദിവസവൊക്കെയാ എടുക്കല് ഇപ്രാവശ്യം ഏ നേരത്തെ എടുക്കണം കരുതി അപ്പത്തേനും മക്കൾക്ക് ഓരോ ഇതായിട്ടേ
ആഹ് ആഹ് അല്ല കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് നമ്മള് വിചാരിച്ച് ഇരിക്കാതെ ചെറിയ പെരുന്നാള് വന്നത്
പെട്ടെന്നായി
ആഹ് പെട്ടന്നായി ഞാൻ വിചാരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കൂന്ന വിചാരിച്ചത്
ആഹ് കരുതീത് നേരത്തെ ആയി ആഹ് ടൈലർ കടക്കാരൊക്കെ അത് തന്നെയാ പറയണെ ഓരുക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആഹ് ആഹ്
ആഹ് ഓൽക്ക് പെട്ടെന്നായല്ലോ ഓൽക്കൊരു ദിവസം കൂടി കിട്ടാണെങ്കില് അതല്ലേ നല്ലത്
ആഹ് അതെ അതെ പിന്നെ പെരുന്നാളിന് എങ്ങോട്ട് കറങ്ങാൻ പോന്നെ
എങ്ങട്ടും കറങ്ങാനൊന്നും പോവണ്ടാവൂല്ല ഒന്നാമത് രണ്ട് ദിവസ ലീവെല്ലേയുള്ളു സ്കൂളും തൊറക്കാനായി പിന്നിപ്പോ ഇവരിപ്പോ ഇവിടില്ല ഇക്ക നാട്ടിലില്ല അപ്പൊ പിന്നെ എന്തായാലും കറങ്ങാൻ പോകലൊക്കെ കണക്കാവും പിന്നെ മോന് ചെറിയൊര് സർജറി കയിഞ്ഞിക്കണ് കാലിന് അപ്പൊ ഇത് കെട്ടി അങ്ങോണ്ടിരിക്കണ് ഇപ്പൊ ഈ മാസം മൊത്തം ഫുള്ള് റ സ്റ്റിലാണ് ഫുള്ള്
ആണ് അഹ്
ആദ്യവൊന്ന് വണ്ടിയേന്ന് വീണിട്ട് ചെറിയ ഇത് അപ്പൊ പിന്നെ അങ്ങനൊക്കെ ആയിട്ടേ അപ്പൊ പിന്നെ
ഏയ്‌
ഓരോ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാ ഇങ്ങള് എങ്ങോട്ടേലും പോണുണ്ടോ
ആഹ് ആഹ് ഞങ്ങള് ചെലപ്പോ ബീച്ചീൽ പോകുവാരിക്കും
ആഹ് അടുത്ത് ബീച്ചുണ്ടോ
ഇവിടെ കാ ആ അടുത്ത് ബീച്ചുണ്ട് കാപ്പിൽ ബീച്ച് അവിടെ ചെലപ്പോ പോകും ആ എപ്പഴും പോന്ന അവിടെയാ ആഹ് ആ നല്ല രസവാ കടലും കായലും ഒക്കെ ഒന്നിക്കുന്ന സ്ഥലവാ അപ്പൊ അവിടെ പോ
നൽ നല്ല സൗണ്ടുണ്ടല്ലേ മക്കളക്ക്
അതല്ല ഇവര് പെരയ്‌ക്കകത്താണ് അപ്പം ഞാൻ ഈ അടുക്കളെ നിക്കുന്ന കൊണ്ട് നേരെ അടുക്കളെ വന്ന് ബഹളം ഉണ്ടാക്കും ഒണ്ടാക്കല്ലെന്ന് പറഞ്ഞതാ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബഹളം കൂടുതലുണ്ടാക്കും
ആഹ് ആഹ് വന്ന് വെഹളം ഉണ്ടാകല്ലെന്ന് പറഞ്ഞേന്റെ പേരിലാണ് ഈ വെഹളം ഉണ്ടാക്കി
ആഹ് അതെ അതെ ഹ് ഉം പിന്നെ
അങ്ങനെലെ പെരുന്നാളിലെങ്ങനെ ബീച്ചിലൊക്കെ പോണം ഇക്കാടെ ഉമ്മായൊക്ക ഒന്ന് കാണാം പോവും
ആഹ്
പെരുന്നാൾനോ പെരുന്നാളിന് പെരുന്നാളിനെന്താ ആഹ് ഫുഡ് ഈഹ് ഫുഡൈറ്റംസിനോട് ഞാനല്ലായിരിക്കും ഉമ്മായിരിക്കും
ആഹ് അയ്ശെ ആഹ് ആഹ് ആഹ് അയ്ശെരി ബീഫ് ബിരിയാണ്യാവോ അഹ് ചിക്കം ബിരിയാണ്‌യോ
ബീഫായിരിക്കും ബീഫാണല്ലോ അന്ന് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ബീഫാരിക്കും എന്താ
ഫസ്റ്റ് അ അന്ന് മ്മളെ പെരുന്നാള് കയ്ഞ്ഞിറ്റല്ലെ നമുക്ക് മറ്റേ ബീഫ് കി ട്ടൊള്ളൂ അറവിന്റെ ബീ
അഹ് അതത്രേള്ളൂ ചെൽപ്പ നമ്മള് ചിക്കം പോയി തലേന്ന് വാങ്ങിച്ചെക്ക രാവിൽത്തെ കാപ്പിക്കൊക്കെ ആയ്ട്ട് ആഹ് തലേ ദിവസം പോയി വാങ്ങിച്ച് വെയ്ക്കും ഉം ആഹ് നേരെത്തെണ്ടാക്കിക്കും
ഉം ഉം പിന്നെ മക്കൾക്കൊല്ലാർക്കും ഡ്രെസ്സെടുത്തുല്ലേ
ആഹ് എല്ലാർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു ഈ ഉമ്മാക് കച്ചോടം തൊടങ്ങിയോണ്ട് എടുത്തതാണ് കച്ചോടം തൊടങ്ങയും ചെയ്ത് മ്മള് കച്ചോടം നിർത്തുകയും ചെയ്തു ഇപ്പൊ ഓൺലൈനിലായി മീഷോയിലൊക്കെ ഇട്ട് വെയ്ക്കും ഇനി കൂടെ തുണികൾ വിക്ക്യും ഊം ഊം
അഹ് ആഹ് ആഹ് ഇല്ല ഞാ വർക്ക്ന്നില്ല ഹൗസ് വൈഫാ
ഹോൾസെയിൽ ആയിട്ട് കടകളിൽ കൊടുക്കും
ആഹ് അയ്ശെരി ഉം ഈയയ്ല്ല് വർക്കെയ്യ്ണുണ്ടോ
ഇല്ലില്ല യൂട്യൂബ് ഇൻസ്റ്റ അങ്ങനെയൊക്കെ ഉപയോഗിക്കും അല്ലാതെ വേറൊന്നില്ല
ആഹ് ആഹ് യൂട്യൂബ് ചാനലൊക്കെണ്ടോ
ഉം ആഹ് ഉണ്ട്ണ്ട് യൂട്ടൂബ് ചാനലൊക്കെണ്ട്
ആഹ് ആഹ്
പിന്നെന്താ
ഉം പിന്നെ ന്താ സ്കൂളൊക്കെ തൊർക്കാനായ്ലേ
ആഹ് സ്കൂളൊർക്കായി സ്കൂളൊറ്ക്ക എന്ന് എൽ സാധനങ്ങളൊക്കെ വാങ്ങിചോ സ്കൂള്തൊറക്കാള്ളെനെ ബുക്ക് പുസ്തകങ്ങള്
ആഹ് അത് ആഹ് ആഹ് അത് ഫുള്ളൊന്നും കിട്ടില്ല വാട്ടർ ബോട്ടിൽ അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ വാങ്ങൽണ്ട്
ആഹ് ആഹ് എനിക്ക് അങ്ങനെ എനിക്ക് ബ്യാഗുകളൊന്നും വാങ്ങണ്ട അതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചു അതുകൊണ്ടിനി വാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ മതി ബുക്കുകള്
ആഹ് ആഹ്ആഹ് അത്ണ്ട് ഇവ
ആഹ് ആഹ്
ആഹ് ബുക്കുകള് ഒരാൾക്ക്ള്ളെ പിന്നെ നോട്ട്ബുക്കും ബാഗും അങ്ങൻത്തെ സംഭവം.
അതൊക്കെ വാങ്ങ്ച്ചാതി.
ആഹ് അഹ് ഇഞ്ഞ് വല്യ ആൾക്ക്ള്ളതാണ് കിട്ടാൻ.
ആഹ് ആഹ്
ഉം
നമ്മള് പിന്നെ പിള്ളേര് യു ഇത് കഴിഞ്ഞിട്ടില്ല. യു പി യു പി ന്നങ്ങോട്ട് കേറ്ന്നേള്ളൂ. യു പിൽ അയേയുള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ് അഹ് ശരി ആഹ്.
അതുവരെ എല്ലാം ഫ്രീയാ.
ആഹ് യു പി എ എട്ടാം ക്ലാസ് വരെ ഫ്രീ ഇണ്ട് ബുക്ക്.
ആഹ് ആഹ് എ എട്ട് വരെ ഫ്രീ ഇണ്ട്ല്ലേ?
ഉം ഒമ്പത്ക്ക് നമ്മള് വാങ്ങണം.
വാങ്ങിക്കണം
ആഹ് യൂണിഫോം ഒക്കെ എട്ട് വരെ കിട്ടും. പൈസ വരുല്ലോ നമ്മള് വെ ആഹ് അക്കൗണ്ട്ക്ക്.
ഉം ഉം ഇവടെ ഈ പിള്ളേർ പോകുന്ന സ്കൂളില് എല്ലാം ഫ്രീയാ. അത് എൽ കെ ജി തൊട്ട് ഫ്രീയാ.
ആഹ് ആഹ് അതോണ്ട് പിന്നെ കൊഴപ്പല്ല. ഉം പിൻ ഏഹ് ന്നട്ട് ചായക്ക് എന്താ കടി?
ചായയ്ക്ക് കടിയൊന്നും ഇണ്ടായില്ല അഹ് പൊറത്ത് പോയേക്കുവായിരുന്നു ഞാന് ഈ ഇവടെ ഒരു പുളിയുടെ പുളിയുണ്ട് ഇവടെ പുളിമരം ഉണ്ട് അപ്പ അയിന്റെ ചോട്ടി പോയപ്പോ ന നറച്ച് പൂത്ത് നിൽക്കുന്ന്. പൂ ക്കള് കാണാനുള്ള ഭംഗി കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. വീഡിയോ എടുത്തേന്റെ പൊറകെ തിരിഞ്ഞ്ന്ന് വീഡിയോ എട് പിന്നെ നടന്ന് നടന്ന് വന്ന് ഒരു കുറ്റിയുടെ മണ്ടേക്കേറി ചവിട്ടി കാലില് കുറ്റി ഒത്ത് കേറി ആഹ് കുറ്റിയില് പൊ റ്റ് കേറി കാല് അങ്ങനെ അതും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ് പിറ്റലേക്ക് പോയി മരുന്ന് സുച്ചിട്ട് വരുവാ.
കെട്ടിക?
ആഹ് അങ്ങനെ മരുന്നൊക്കെ വെച്ച് കെട്ടിയിരുന്നു കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ.
അഹ് ശരി ആഹ്
ഉം
ഇഞ്ചക്ഷൻ അടിച്ചോ?
ഉം ഇഞ്ചെക്ഷൻ ആ ഇഞ്ചെക്ഷൻ എടുത്തു ഗ്രീറ്റി എടുത്തു.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അഹ് ശരി ഉം
ഇനിയിപ്പ നാളെക്കെ നല്ല വേനായിരിക്കും.
ആഹ് ഇനി ഇന്നാവൂല്ല നാളെ കാലത്താവും നല്ല വേദന.
ആഹ് അതെ അതെ
ഉം കാലിന്റെ അവടെ അടിയിലാണോ?
ആഹ് കാലിൻ്റെ അടിയില് ചെരുപ്പൊക്കെ നല്ല കട്ടിയുള്ള ചെരുപ്പ് അതാ. ചെരുപ്പ് വരെ കിഴിഞ്ഞു പോയി.
ആഹ് അഹ് ശരി നല്ലേ. കൂർപ്പ്ള്ള ഇതാവൂല്ലേ ഉം ഉം? എന്തോ? ഉം ഉം ഉം
അങ്ങനെ ജോലിയൊക്കെ ജോലിയോ കഴിഞ്ഞോ അങ്ങനെ.
ആഹ് അത് കഴിഞ്ഞു. അതൊക്കെ രാവിലെ. ആഹ് രാവിലെ ഒന്നി ച്ച് ചെയ്യും, വൈകുന്നേരത്തേക്കെ ഉള്ളതോ രാവിലെക്കൊക്കെ ഉള്ളതോ അങ്ങനെ.
ആ ആ
ഉം ഇങ്ങള് എന്താ ചെയ്യല്.
എന്താ
ഇങ്ങള് എങ്ങനെ ഉണ്ടാക്കെ രണ്ടു നേരം വേറെ വേറെ ഉണ്ടാക്കോ വൈകുന്നേരത്ത്. ഉള്ളതങ്ങനെ
ഇ രാവിലെ രാവിലെ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയ്ക്കും പിന്നെ ഉച്ചക്കെത്തെക്ക്ള്ള അപ്പതന്നെ വേവിയ്ക്കും
ആ ആ
പിന്നെ വൈകുന്നേരം വേറെ ഉണ്ടാക്കത്തില്ല ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതെന്നെ വൈകുന്നേ രാത്രി
ആ അ ആ അതന്നെ ഇവടിം ചെയ്യല്
ആ ആ ചെലര് ചെല സ്ഥലങ്ങളില് ആഹ് വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും കാപ്പി ഉണ്ടാകും നമ്മള് പിന്നെ രണ്ടു നേരം ചോറന്നെ അ ആഹ് പിന്നെ അവടെ വന്ന ആഹ് രാവിലെ ഓട്സായിരുന്നു ചെലപ്പോഴട്ടോ വല്ലപ്പോഴും ഓട്സായിരിക്കും
എ ദോശ ഇഡലി അങ്ങനൊന്നും ഉണ്ടാക്കൂല
അതൊക്കെ കൊറച്ച് മെനക്കേട്ള്ള ജോലിയല്ലെ ഞാൻ പറഞ്ഞ്ലെ പാചകത്തിനോട് വല്യ താല്പര്യ ഉള്ള ആളല്ല
ആഹ് അയ് ശരി
കുട്ടി കുട്ടേൾക്ക് പിന്നെ അങ്ങനെ ഒന്നുല്ല കുട്ടികളല്ലേ അവരൊന്നും പറയത്തില്ലല്ലൊ
ഏ അയ് ശരി
ഇന്ന് ഓട്സോ ചെലപ്പ ദോശയായിരിയ്ക്കും
ആ അങ്ങനെയൊക്കെണ്ട് ആ അയ് ശരി
പിന്നെ ഉം അവടെ വന്നാ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ താ
ഇവടെ അടുത്തായിട്ടല്ല ഇവിടുന്ന് മല പ്പുറൊക്കെ പോണം അങ്ങനെ സ്ഥലൊക്കൊള്ളു ഇവടങ്ങനെ അടുത്തുള്ളത് പെരുന്തൽമണ്ണ അടുത്ത
കാണാൻ പറ്റിയൊന്നുല്ല
നല്ല ആഹ അങ്ങനെ ചെർ ചെറിയ പാർക്ക് അങ്ങൻത്തൊക്കെ ഒള്ളു അല്ലേ മ പൊർത്ത്ക്കൊക്കെ പോയാലേഒള്ളൂ കൊർച്ചൊക്കെ ഒര് ഇത്ണ്ടാവുന്ന ഉം ഉം ഉം
ഇവിടെ ഇവടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയുണ്ട്
ആ ബീച്ച് ഒക്കെ ഉണ്ടാവുമ്പ പിന്നെ നല്ല
ബീച്ചുകൾ ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട് ആഹ ഇഷ്ടംപോലെ ബീച്ചുണ്ട് പിന്നെ ബീച്ചിന്ന് അടുത്തല്ല കൊറച്ച് പോണം
ആഹ
തൊട്ടട്ത്തൊന്നല്ല കൊറേ കൊറച്ച് പോണം എങ്കില് കൊർചേരം യാത്ര ചെയ്യണം
രി അതിപ്പം ഞമ്മക്ക് എത്ര കണ്ടായാലും മടുക്കു ക്കൂല്ലല്ലോ എപ്പ പോയാലും എത്രട്ടം പോയാലും പിന്നിം നല്ല രസ
എത്ര പോയാലും നമ്മള് മടുക്കൂല
ആഹ ഉം പിന്നെ വേറെന്തൊക്കെയാ കാണാള്ളത് അവുടെ
ഇവിടെ പിന്നെ ചടയമംഗലം ജഡായുപ്പാറ കെട്ടിട്ടോ ചടയമംഗലംപാറ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷശില്പ്പൊക്കെ ഇവിടെയ ഉള്ളത് നമ്മുടെ നമ്മുടെ സ്ഥലത്താ ഉം പിന്നെ അങ്ങനെ കാഴ്ചകൾ കാണൻ ഒരുപാട് സ്ഥലവുണ്ട് മറ്റേ പിന്നെ എന്താ അയ്ന് പറയുന്നെ കായലുകള്
ആഹ് എന്താണ് തോണി അങ്ങനൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് കായലുകളൊക്കെണ്ട് കായല് കടല് അഹ്
ആഹ്
അങ്ങനെ നല്ല സ്ഥല
ഉം ഉം അതെ അതെ പിന്നെ
പിന്നെ ആഹ് ആഹ് അല്ലേ ഞാൻ ഇവടെ പർഞ്ഞതാര്ന്നു
ആഹ് ന്ന്ട്ട് ഇങ്ങള് കുട്ട്യാളേം കൊണ്ട് പോവാനാവുല്ലേ എല്ലാരും പാടെ ട് അങ്ങനെ പോവാനാണോ
ആഹ് എ എല്ലാരൂടെ പോവും അല്ല കുട്ടികള് ഉമ്മായും ഞാനും സഹോദരനും സഹോദരന്റെ ഫാമിലീം എല്ലാരും കൂടെ പോകും പിന്നീ ഇടുക്ക ഇടുക്കി യാത്ര പോവും ഇടുക്കീല് ബന്ധുക്കള് ഉണ്ട്
ആഹ് അവടെ പോവണ്ടാവും
ഉം ഉം ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഇടുക്കീലാ അപ്പ അങ്ങോട്ടേക്ക് പോ ആഹ് ആഹ് എന്നാ ശരി
ആഹ് ശെരി ശെരി
ഓക്കെ